സ്കാരം
ആ നമസ്കാരം
ശേഷം
നല്ല വിശേഷം
ആ എവിടെയാണ് കാണുന്നേ ഇല്ലല്ലോ
ഉം ഓ സുഖണോ ഏ
വിടിയാ
ഏ
എവിടയാ
വീട്ടിലാണ്
ആഹ് ഭക്ഷണം ഭക്ഷണം വേണ്ടല നോമ്പല്ലേ ആ നോക്കിയ മതിയല്ലോ
ഏ
തുടങ്ങണം
ആഹ്
എല്ലരും എന്താ ചെയ്യുന്നേ
ഏ
പിള്ളാര് എന്ത് ചെയ്യുന്ന്
ഞാൻ എന്താ ചെയ്യുന്നേന്നോ
പിള്ളേര് പിള്ളേര്
പിള്ളേരൊന്നുല്ല ഞാൻ പഠിക്കാ
അതെല്ലേ ഓ ഓ ശരി ശരി
ഉമ്
ക്ലാസല്ലാം എങ്ങനെ പോവ്ന്ന്
ക്ലാസ്സ് ഒക്കെ അടിപൊളി ആയിട്ട് പോവ്ണ്ട്
ആണല്ലേ റ്റ് എന്താണ് അടുത്ത പരിപാടി
ല്ല ഇപ്പൊ പഠിച്ചോണ്ടിരിക്ണ സൈക്കോളജിയാ. അയിന്റെ പിന്നാലെ പോണം
അതെ അതെ അതെ പഠിച്ച് എന്തായാലും ഉം നല്ലൊരു നിലയിലെത്ത്വാ
എന്നിട്ട് കല്യാണോക്കെ കഴിക്ക്യാ
മ്കല്യാണത്തിന് ക്ഷണിക്കാൻ വിട്ടേ ക്കരുതെ
ഇല്ല
മ് മ് ഉമ്മച്ചിയൊക്കെ
എല്ലാരും വിടെണ്ട്
അതേല്ലേ
നിങ്ങളെന്താ ഹൗസ് വൈഫാ
അതെ അതെ
കുട്ടിയോളൊക്കെ
പിള്ളേര് രണ്ടു പേര് മോന് പത്താം ക്ലാസില് മോള് ഏഴാം ക്ലാസില് ഉപ്പച്ചിടെ ജോലി
ഉമ്മച്ചി ഹൗസ് വൈഫാ ഉപ്പച്ചി ദുബായില
ആ ആ ഒരു മോളാണോ
മോള് അല്ലല്ല രണ്ട് മൂന്ന് അനിയത്തയള് ഒരു അനിയനുണ്ട് ഹലോ
മൂത്ത ഇത്താത്ത ആണ് എല്ലാവരുടേം
ആ
ഉം എല്ലാവരും എങ്ങനെയാണ് ഇത്താത്ത പറഞ്ഞത് കേൾക്കോ വോ
ഉം കേൾക്കും
കേൾക്കും ആ അങ്ങനെയാണ് അവരെ പരിശീലിപ്പിച്ചു വെച്ചേക്കണെ അലെ
ഉം
ഉം
നിങ്ങൾടെ വീട് എവിടെ
വയനാട്
ആ
വയനാട് അറിയോ
ആ അറിയാം
വന്നിട്ട്ണ്ടാ
ആ വന്നിട്ട്ണ്ട്
ഒരുപാട് കാണാന്ണ്ടല്ലോ
ആ
കാരണം വയനാട് കയറുന്നവർക്ക് ഒരു നഷ്ടവുംണ്ടാവില്ല
ഉം
ഇയാൾടെ സ്ഥലം എവിടെയാര്ന്ന്
മലപ്പുറം
ചെമ്മാട് എന്റെ ഒരു ഇത്താനെ കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ട്ണ്ട് അറിയാവോ ചെമ്മാട്
ചെമ്മാടറിയ
മലപ്പുറത്തെവിടെയായിട്ടാ വര്ന്നെ
മലപ്പുറം കോട്ടക്കല്
എവിടെയാ പഠിക്ക്ന്നേ
ഏ
ക്കാനെങ്ങോട്ടാ പോവുന്നേ
അത് ഇവ്ടെ കോ വീട്ത്ത് കോ വീടിന്റെ അട്ത്തൊര് കോളേജ്ണ്ട്
ആ അടുത്തന്നെയാണല്ലേ പോവാനുള്ള ദൂരേ ഉള്ളു
ആ രണ്ട് ബസ്സ്ന് പോവാൻള്ള ദൂരം
ആ രണ്ട്ബസ്സ്ന് പോണം എപ്പഴാണ് രാവിലെ
പിന്നെ
ഉമ്മി എങ്ങനാ പോവുന്നേ രാവിലെ
ആ രാവിലെ ബസ്സിന് പോവും
എത്രമണിക്കാ പോവാറ് വീട്ടിന്നെറങ്ങാറ്
എട്ടരക്ക്
ആ ഉച്ചക്ക്ള്ള ചോറ് കൊണ്ടു പോവോ
ആ ഫുഡ് ആ ചോറ്കൊണ്ടോവും
ഉം ഉം വീട്ടിന്ന് പോകുന്നസമയത്ത് എന്തെങ്കിലൊക്കെ ഉമ്മച്ചീനെ സഹായിച്ച് കൊട്ക്കോ
ആ ഏ
ഉമ്മച്ചിക്കെന്തെങ്കിലും സഹായിച്ചു കൊടുക്കോ പോവുന്ന സമയം
ആ അടിച്ച്വാരി കൊട്ക്കും
ആഹ് ഉം
അടിച്ച്വാരി കൊടുക്കും അത്രതന്നെ
പൂവാനുള്ള സമയാവുംലെ
ആ
മ്മ്-മ്മ് അങ്ങനെ നന്നേ വരുന്ന സമയെപ്പളാ
ഏ
വരുന്ന സമയെപ്പഴാ
വരുന്നത് അഞ്ച് മണിക്ക്
അഞ്ച്മണിയാവും വീട്ടിലെത്തുമ്പഴ് ഒരാറ്മണിയാവുഅല്ലേ
ആഹ്
വന്ന് കഴിയുമ്പോഴും സമയില്ലല്ലോ അങ്ങനേ പഠിച്ചൊള്ളു മോനാ
എഹ്
അല്ല മോന് പത്തിലാണ് ഇത്തവണ പത്തിലാണ് ഇത്തവണ പത്തിലേക്കാണാ
ഉംഹ്
ഉം എന്തൊക്കെയാണ്
ഉം ഹസ്ബന്റ് നാട്ടിലാ
ആഹ് ഇവിടെതന്നെയാ
ഉം
ഉംഹ്
ഹസ്ബന്റ്ന് എന്താജോലി
വെൽഡിങ്ങാണ് വെൽഡിങ് വീട്ടുലാർക്കാ നോമ്പില്ല്യേ
ആഹ് നോമ്പൊക്ക്ണ്ട്
ഉം-ഉം നോമ്പെല്ലാട്ത്ത് നല്ലൊരു മോളാണല്ലേ
ഏ
നോമ്പെല്ലാട്ക്കുന്ന നല്ലൊരു മോളാണ്ന്ന് ഉംഹ് പിന്ന എവിടെയാ കല്യാണം പറഞ്ഞ് വെച്ചിട്ടുണ്ടാ
ഇല്ലല്ല
പിള്ളേരൊക്കെ അത് നേരത്തെ നോക്കി വെക്കാറാണ് ആണോ ല്ല ഉപ്പച്ചി ഉമ്മച്ചിം കണ്ടെത്തുന്നത് മതില്ലേ അത് മതി അനിയത്തിക്കെ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ
ഓള് പ്ലസ് വണ്ണില്
ആയില്ലേ ഒരാളോ
ഒരാള് എൽ കെ ജി ല്
ആ മോനോ?
ഒരാള് മൂന്നാം ക്ലാസ്സില്
ആ ഉം ഉം ഉം എല്ലാം പഠിപ്പിച്ചു കൊടുക്കേം ചെയ്യാലോല്ലെ പഠിപ്പിച്ചൊടുക്കാറുണ്ടോ
ആ
ഉം ഉം പഠിപ്പിച്ചൊടുക്കാനെവിടെയാ സമയം കിട്ടുന്നെ സമയം കിട്ടാറുണ്ടോ
ഇല്ലല്ല സമയം കിട്ടാറില്ല
ക്കണം അതെല്ലാം കഴിയുമ്പഴ്ക്കും പിന്നെ സമയായില്ലേ പിന്നെ സംസാരിച്ചിരിക്കണം വിശേഷങ്ങള് പറയണം ആ പോയിട്ട് വന്ന്ള്ള വിശേഷങ്ങളെല്ലാം വീട്ടില് പറയോ വന്നിട്ട്
ഏ
പറയോ വന്നിട്ട്
ഉം
എന്നും പറയോ പറില്ലോഉമ്മച്ചീനോട്
ഏ
അവടെ ക്ലാസ്സിലെല്ലാം പോയി വന്നേന്റെ ശേഷം വിശേഷങ്ങള് പറയീലെ ഉമ്മച്ചീനോട് ഇപ്പച്ചിനോടാണോ ഉമ്മച്ചിനോടാണോ കൂടുതലെല്ലാം പറയാറ്
അങ്ങനൊന്നുല്ല
രണ്ടെരോടും പറയും ഉം ഉം എത്ര ഇണ്ടാവും ലീവ് ഇപ്പച്ചി നാട്ടില് വന്നാല് എത്ര ലീവ് ഇണ്ടാവും
ആ ഒരണ്ടു മാസൊക്കെ
ആ അത്രേണ്ടാവുല്ലേ കുറഞ്ഞ ലീവിനാണോ വരുന്നേ
ഏ
കുറഞ്ഞലീവിനാ വരുന്നേ
ആ
ആദ്യമേ ഈ ഗൾഫ് തന്നേണോ ആദ്യമേ ഗൾഫിലാണോ അല്ലെങ്കിലിപ്പൊ പോയതാണോ
ആര്
ഇപ്പച്ചി
ഉപ്പച്ചിപ്പോ പോയതാ
ആദ്യമായിട്ട് ഫസ്റ്റ് പോക്കാ
അല്ലല്ല
ഉം ഉം പിന്നെ ങ്ങക്ക് ശീലായി കാണും
ഏ
ഈ വന്നും പോയിട്ടൊന്നും ങ്ങക്ക് ശീലിച്ചു കാണും ഇങ്ങക്ക് ശീലായി കാണും പക്ഷേ വന്നതും വാ ന്നെരുന്നതും പോവുന്നതും ഒക്കെ പോന്നോർക്കെ ഫസ്റ്റെ അനുഭവായിരിക്കൊല്ലോ ഞങ്ങൾക്ക്. വന്ന് കഴിഞ്ഞാല് ഇവിട്തെല്ലാം പോവൂല്ലേ? സ്ഥെലങ്ങളില് പോവൂല്ലേ ആ വന്നതായിരിക്കും ഒരു തവണ വയനാട്ടിലോട്ട് ല്ലേ
ആഹ്
വയനാട്ടില് വന്നിട്ട് ഇവിടെ നിന്നോ ഇല്ലെങ്കില് അന്നന്നെ പോയാ?
ഇല്ല അന്ന്ന്നെ പോയി
വാണാസുര ഡാമിലേക്കാണോ വന്നിരുന്നേ
ബാണാസുര ഡാമല്ലേ?
വന്നേ വരണം ഉം ബാണസുരം ഡാമിലേക്ക് പോവുമ്പൊഴേ എന്റെ വീടിന്റെ അതിലൂടെയാട്ടോ പോകുന്നേ
ഉം
വരുന്ന തവണ പറയൂ
ആഹ് ഓക്കേ ഓക്കേ
വരുവല്ലോ പോയിട്ടുണ്ടോ?
ഏ
ഊട്ടിയെല്ലാം പോയിട്ടുണ്ടോ?
പോയിട്ടുണ്ട്
മൈസൂര് ഇല്ല് ഇല്ല വെക്കാറേ വെക്കല്ലേ